ഹലോ കേക്കുന്നുണ്ടോ?
ആഹ് ഹലോ കേൾക്കാം.
ആഹ് എന്തൊക്കെയാ വർത്താനം?
പ്രത്യേകിച്ച് എന്തെ, ആഹ് സുഖയൊക്കെയാണ് വീട്ടില് ഇരിക്കണം ഒന്ന്. നേരാ, ഇന്നിപ്പോ വേറെ പണിയൊന്നും വർക്ക്‌ ഒന്നും ഇല്ല്യ.
അതെല്ലേ, ഉം കല്യാണം കഴിഞ്ഞതാണോ?
അല്ല
പിന്നെന്താണ് എന്താ ചെയ്യണേ, ഏഹ് എന്താ ചെയ്യണേ, ആഹ് വേറൊന്നും ചെയ്യണില്ല പറഞ്ഞല്ലോല്ലേ.
അല്ല പഠിക്കയാണ്, പഠിക്കാണ് ക്ലാസ്സ് തുടങ്ങിട്ടില്ല.
ആഹ് അതെല്ലേ ഏഹ് എന്തിനാ ചെ എന്താ പഠിക്കണേ?
പി ജി
ആഹ് പി ജി ക്കാണോ, ഉം ഉം ഉം ആഹ് ഡിഗ്രി ഏതായിരുന്നു?
ബോട്ടണി
ബോട്ടണിയോ ആഹ്. പിന്നെ എന്തൊക്കെയാ, വീട്ടില് ആരൊക്കെയുണ്ട്.
ചി എന്തെണു-
ഞാനോ ഞാന് ഹൗസ് വൈഫ് ആണ് രണ്ട മക് ക്കളുണ്ട് കല്യാണം കഴിഞ്ഞതാണ്- ഹസ്ബൻറ് ഇവിടെല്ല- മ് എത്രമക്കളുണ്ട്- ഇല്ലല്ല ജോലിക്കൊന്നും പോണില്ല ഇവിടെ- തന്നെ മക്കള് മാത്രേള്ളു- ഞാനോ ഞാന് പ്ലസ്റ്റു ട്ടോ-
ആഹ് അതിനു ശേഷം വേറെ കോഴ്സ് നോക്കിയില്ല.
ഇല്ലല്ല അ അത് കഴിഞ്ഞിട്ട് ഞാന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ നോക്കിന് പോവാനൊന്നും പറ്റീല്ല-
ആഹ് അത് നല്ല കോഴ്സാ എന്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നുണ്ട്.
അതെല്ലേ ആണ് അതെല്ലേ ആഹ് ട്രെയിനിങ് ഒക്കെ. കഴിഞ്ഞായിരുന്നു, പിന്നെ എനിക്ക് പിന്നെ നെക്സ്റ്റ് ബേബി ആയപ്പോ പിന്നെ പോകാനൊന്നും പറ്റി പറ്റില്ല ചെറിയ കുട്ടിയാണ്, . പോകാനൊന്നും പറ്റിട്ടില്ല, ഉം അവളിപ്പോ എത്രയായി ര
ആയോ?
ഇല്ലല്ല, ഒരാൾക്ക് ഏഴും ആഹ് ഏഴു വയസ്സായി രണ്ടാം ക്ലാസ്സിലാണ്. അയിന് ഇപ്പൊ ചെറിയ കുട്ടിക്ക് പത്തു മാസമായിട്ടുള്ളൂ. ഉം അവളെ ഒറ്റയ്ക്കാക്കി പോവാനും പറ്റില്ല. ആഹ് അതെ അതെ മൂന്ന് വയസ്സൊക്കെ ആയിട്ടു, ഇൻഷാ അള്ളാ അങ്ങനെ. ഓ ഓര് ഉസ്കൂൾക്കോ അങ്ങനെ അംഗനവാടിക്കോ അങ്ങനൊക്കെ പോവാനാവണം- മ്-
ആ അതെ-
ഉം പിന്നെ അമുക്കൊരു സമാധാനാണ് അങ്ങനെ പോകുമ്പോ- ഉം ഇവീട്ടിലാരൊക്കെ വേറെ - ഉമ്മണ്ട്- ഉമ്മണ്ട് ഉപ്പണ്ട്- ന്നാലും നമുക്കൊരുതാണ് അങ്ങനെ പോവാനെ- ചെറിയ കുട്ടിയല്ലേ. ഉം അവിടെ വീട്ടിലാരെക്കെ ആഹ് ഇപ്പൊ ഒറങ്ങാണ്-
ആഹ് ആഹ് ആഹ് പിന്നെങ്ങനെ മഴയൊക്കെ ഇണ്ടോ?
മ ആ മഴ രാവിലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. ക്ക് കൊഴപ്പം ഒന്നുല്ല. മായയൊക്കെ തോർന്നിട്ട് ഇങ്ങനെ വെയിലൊക്കെ വന്നിട്ടുണ്ട്
ആഹ് ആഹ് -
ഉം അവിടെ അവിടെ എന്ത മഴണ്ടോ?
ഇപ്പ ഇന്നില്ല-
ഏ ഇന്നലെ ഉണ്ടായിന്നോ?
ആ ഇന്നലെ ഇണ്ടായി രാത്രി ഉണ്ടായി രാവി
അതെ ഞങ്ങളവ്ടെ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. രാത്രി ഒന്നും ഉണ്ടായിരുന്നില്ല. ഉം നല്ല മഴെന്നു ലെ?
ആഹ്
ചെലോലെക്കെ ഉണ്ട് ഇങ്ങനെ പറേണേന്ന് രാത്രി പകലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല രാത്രി നല്ല മഴ
അപ്പോ വീട്ടില് ഫ്രീ ടൈം കിട്ടുമ്പോ എന്താ ചെയ്യണത്? വെറുതെ ഇരിക്കലെന്നെയാണോ പണി?
ആ അതെ അതെ വല്ല യൂട്യൂബ് എന്തേലും കാണും ഫ്രീ ടൈം ഒന്നും പറയാനൊന്നുമില്ല അപ്പത്തിന് മക്കളൊറങ്ങുമ്പോ വീട്ടിലെ ജോലി ചെയ്യും. അത് കയിഞ്ഞ് അത്ങ്ങട് കയ്യൂല അപ്പോത്തിന് റ്റു ഓലും നീച്ചും പിന്നെ ഓരെ നോക്കല്ലന്നെ പണി ഫ്രീ ഒന്നുല്ല
പെറ്റ്സ് എന്തെങ്കിലുണ്ടോ?
ഏ ഏ പെറ്റ്സ് ആ ഒരു പൂച്ചണ്ട് ഇവിടെ. മ് മ് വാ വിച്ച വാ അത് ഇവിടെ എന്റെ നാത്തൂവിന്റെ അവിടുന്ന് കൊടുന്നതാണ് ഓല് വാങ്ങിച്ചതാണോ എന്തോ അറിയില്ല. വാലൊക്കെ നല്ല വണ്ണലള്ള പൂച്ചയാണ് എന്ത് പൂച്ചേ എന്താ ഒന്നും എനിക്കറിയില്ല. മോൻക്ക് നല്ല ഇഷ്ട്ടാ ഞാനങ്ങനെ അല്ലാതെ എടുക്കൊന്നും ചെയ്യില്ല.
ങ് ആ
മ് എനക്ക് എങ്ങനെ
പൂച്ചയ്ന് കൊച്ചിന്റെ അടുത്തേക്കൊക്കെ വരുവോ?
ഏ ഏ ഇല്ല ഇല്ല ഞങ് തന്നെ വീ ഉളള്ക്ക ഇപ്പൊ കൊറച്ചായിട്ടൊള്ളൂ കൊടുന്നിട്ട് ഒരാഴ്ച്ചക്കായിട്ട്. രണ്ടാഴ്ച്ച ഒക്കെ ആയി തോന്നുന്നു കൊടുന്നിട്ട്. അത്രെ ആട്ടൊള്ളൂ ഞങ്ങൾ ഉള്ളിക്ക അങ്ങനെ എന്തൊ കേറാൻ ആയിക്കൂല പുറത്തൊക്കെ അങ്ങനെ ഇരിന്നാണ്ട് ഫുഡ് കൊടുക്കും അങ്ങനെ, മോൻക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൻ തീറ്റാനൊക്കെ നോക്കും. പക്ഷെ ഞങ്ങള് സമ്മതിക്കൂല, അത് വല്ലോ മാന്തിയ പിന്നെ അത് മതി.
അതിന്റെ നഖം ഒക്കെ വെട്ടിക്കളഞ്ഞാ മതി എന്റെ വീട്ടിലും ഉണ്ട് അപ്പോ ഞാനതിന്റെ നഖം ഒക്കെ വെട്ടി കളയും.
അതെ ലെ ആ ആ ഓള് അങ്ങനെയൊക്കെ നോക്കിയതയ്നു ഓല് ഞങ്ങൾ അങ്ങനെ ഒന്നും നോക്കലില്ല പൂച്ചനെ. മ് ആ ആ എ എന്ത് പൂച്ചേണ്?
സാധാ പുച്ചയാണ്, ഇല്ല ഇല്ല സാധാരണ ഇവിടെ എങ്ങനെയോ വന്നതാ.
അതെ ലെ ഇവിടെണ്ടായിനിം അങ്ങനെ ആദ്യം എന്റെ കല്യാണം കഴിഞ്ഞേക്ക് ഒരു പൂച്ച ഉണ്ടായിനിം എനിക്കപ്പ ഒരൽത്ഭുതയ്നു പൂച്ച ഉുള്ളിക്കൂടിയൊക്കെ നടക്കുന്നത് യാ അപ്പൊ ആ വീടിന്റെ ഉള്ളില് ഉം ഇവിടെ ഉണ്ടായിനു പിന്നെ അത് ചത്തു അപ്പോ ഒരു സങ്കടയ്ന്നു.
ഉം ഇവിടെ വീടിനകത്തൊക്കെ നടക്കും അകത്ത് തന്നെയാണ് എന്തെങ്കിലും ഒരു പ്ലേറ്റിലൊക്കെ വെച്ചിട്ടാണ് ചോറൊക്കെ കൊടുക്കാറ് തന്നെ കിടക്കാറും.
പൈ പ്ലൈറ്റ്ത്തതേ കഴിക്കൊള്ളൂ
പ്ലേറ്റിലായിട്ട് കൊടുക്കാർ നെലത്ത് ഇട്ട് കൊടുക്കുമ്പോ അഴുക്കാവില്ലേ?
ആ ആ ആ
അപ്പൊ നമുക്കെന്നെ അത് ക്ലീൻ ചെയ്യേണ്ട പണിയാവും അപ്പൊ ഒരു പ്ലെറ്റില് ആ പൂച്ചക്ക് തെന്നെ പൂചേടെ തെന്നെ ന്നെ ഒരു പ്ലേറ്റില് ഇട്ട് കൊടുക്കും എല്ലാ ദിവസവും ഇപ്പാ
ഏഹ്
ഏ പ്ലേറ്റ് നമ്മൾ എടുക്കൂല, അതവിടെ കിടക്കും. അതി തന്നെ ഇടും. ഹലോ
അല്ലെ
ആഹ് കൊറച്ചു നേരം സൗണ്ട് ഒന്നും കേൾക്കണ്ടായില്ല റേയ്ഞ്ചില്ലായിരുന്നു തോന്ന്ണു അവടെ.